ഹലോ
ആ ഇപ്പോ കേൾക്കുന്നുണ്ട് ആ നേരത്തെ കേക്കുന്നില്ലായിരുന്നു എന്തെടുകുവാ
ഇപ്പ ആ കൊച്ച് എണീട്ടു
ആണോ
ഉം ഒറങ്ങി കിടക്കന്നപ്പണ ആ ഇപ്പ ഇവിടെ കിഴപ്പണ്ട് അടുത്ത്
ആഹ് ഉച്ചവരെ ഉറങ്ങൊള്ളൂ ല്ലേ
ഇച്ചിരി നേരം ഉറങ്ങോല്ലു കൂടി പോയാൽ ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ്
അമ്മാ ഇതാ തോർത്തുമുണ്ട് ആഹ്
ഉം അ വന്നില്ല
ഉം വന്നു
ഉം മാറ്റി മേടിച്ചോ
ഇല്ല മേടിച്ചില്ലടി പിന്നെ അതിന് പകരം എന്തോ ടർഫായിറ്റോ എന്തോമേടിച്ചിട്ട് വന്ന്
ആഹ് അതന്നെ
ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു
ഉം ഉം ഉം
ഉ അവിടെന്ന് ചക്കപ്പുളക്ക് കഴിക്കുക അപ്പൊ ഞാനിപ്പറത്തോട്ട് മാറി നിന്ന്
ചക്ക എവിടുന്ന് കിട്ടിയേ
ഇന്നലെ ഇവിടെ നമ്മുടെ തൊട്ട അപ്പുറത്ത് പറമ്പിൽീന്ന് തറവാട്ടുകാടെ പറമ്പീന്ന് അവര് പറിച്ചു അന്നേരം ആ ആദ്യം വേണ്ടാന്ന് പറഞ്ഞിരുന്നേ അപ്പൊ ഞാന് കഴിഞ്ഞ ദിവസത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു കുഞ്ഞിക്കഷ്ണ ഇരിപ്പുണ്ടായിരുന്നു
ആഹ്
അപ്പൊ അത് ഇച്ചരി എടുത്ത് വേഗം കുക്കറില ഇട്ട് എടുത്തു മത്തിക്കറി ഉണ്ടായിരുന്നു അതെല്ലാർക്കും തൊട്ട് നോക്കാനേള്ളൂ കറി കഴിക്കാനായിട്ടില്ല
ആഹ്
ആ അന്നേരം ഞാൻ പിന്നെ അവര് കുറച്ചപ്പ ചേട്ട പറഞ്ഞു അന്നാ മേടിക്കുന്ന രണ്ട് കുഞ്ഞിച്ചൊക്കെ ഉണ്ട് വൈകുന്നേരംരുന്ന് വെട്ട് പുഴുങ്ങി അപ്പൊ അതിക്ക കുറച്ചിരിപ്പുണ്ട് ഏഹ്
കേടുവന്നില്ല
ഇല്ല ഒന്നുമല്ല രാവിലെ ചൂടാക്കി എടുത്തു ഒന്നുമില്ല എനിക്ക് എന്നാ ചക്കപ്പുഴക്കിനോട് വലിയ ഇഷ്ടംന്നുമല്ല
ആണോ എനിക്കും ഇഷ്ടല്ലേച്ചിരി ഞാൻ പച്ച തതിന്നും
ആഹ് എനിക്കും അങ്ങനാവി ഇഷ്ടള്ളു
പച്ച തിന്നും പക്ഷെ ഇത് തിന്നത്തില്ല ഒരു പുഴുക്കും തിന്നത്തില്ല
ആ എനിക്ക് കപ്പ ഇന്നെ ഇഷ്ട ചക്ക അന്ത യെന്ത ഇഷ്ട്ടല്ല
ആഹ് അവിടത്തെ ആന്റി എന്ത് പറയുന്നു
ഒന്നും പറയുന്നില്ല സുഖായി ഇന്നലെ ഇവിടന്ന് കണ്ടായിരുന്നു പറമ്പിൽന്ന് കണ്ടായിരുന്നു അന്നേരം കണ്ട വർത്താനൊക്കെ പറഞ്ഞു തൊഴിലുറപ്പല്ലേ
ആണോ ആ തൊഴിലുറപ്പിന് പോകുന്നുണ്ടോ
ആഹ് തൊഴിലറുപ്പിന് പോകുന്നുണ്ട്
അപ്പൊ കൊച്ച അവിടത്തെ പെണ്കൊച്ച ആഹ് മുക്കിക്കോടുല്ലേ
ആഹ് നോക്കികൊള്ളും അവരെ നോക്കിക്കൊളൂ ടി അത് പിന്നെ കൊഴപ്പമൊന്നുമില്ലേ ചേരും ഇങ്ങനെ കോഴിയുണ്ട്
ആഹ് ആഹ്
കോഴിന്റെ പൊറകെ ഇങ്ങനെ നടക്കുന്ന കാണാം
ആഹ് ആഹ് ആഹ് റോഡിലോട്ടൊ ന്നും കേറി വരില്ല അല്ലേ
ഒന്നുമില്ല റോഡിലേക്കൊന്നുമില്ല അതുകൊണ്ടൊരു സമാധാനം
ആ മറ്റേ ചെറുക്കൻ കൊച്ചിനെ സ്കൂളിൽ ചേർത്തൂല്ലേ
ചേർത്തും
ആഹ് അതിന് ചേർക്കാനായോ അത് കുഞ്ഞല്ലേ
ആഹ് കുഞ്ഞാ പക്ഷെ അയിന് പ്രായം ഉണ്ടടി ചെറുതാന്ന് പറഞ്ഞിട്ട് കാര്യംഇല്ല എൽ കെ ജി ചേർക്കണ്ട പ്രായമായി
മം നാല് വയസ്സായില്ലേ
ആഹ് നാല് വയസായില്ലേ അപ്പോ നാല് വയസ്സ് തുടങ്ങിവെച്ചുള്ളൂന്ന് തോന്നുന്നു
ആണോ
ഇപ്പോ കൊണ്ട്‌ ചേർത്തിട്ടുണ്ട്
ആഹ് ആഹ് ആഹ്
അവിടന്ന് അംഗൻവാടിന്ന് പറയുന്ന കേക്കാം എന്തൊരു കുറുമ്പ ചെ പറയണ്ടാന്ന് ഭയങ്കര കുരുത്തക്കേടാ എന്റെ അമ്മോ
പിള്ളേരെയും പോര് കുത്തുന്നേ
ആഹ്
ഈ എന്റെ ചെറുത് പറയണ കേക്കാം പോര് കുത്തിന്ന് മറ്റേ ആ മ ആ മേ മറ്റേ പുതിയ വീട്ടിലെ ആ കൊച്ചില്ലേ
ആഹ്
ആ കൊച്ചിനെ സ്കൂളി വേദപാഠം സ്കൂളിൽ ചേ
ഒന്നിൽ ചേർക്കറായില്ലേ
അച്ചുവിന്റെ പ്രായം തന്നെയല്ലേ അതിന് കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് വയസ്സായിരുന്നു
അല്ല ഈ കൊച്ചിന്റെ പ്രായം അല്ലാന്ന് തോന്നുന്നു ഈ കൊച്ചാ മൂത്തതെന്ന് എനിക്ക് തോന്നുന്നു
ആര് കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് വയസായിരുന്നുന്ന് എനിക്ക് തോന്നുന്നു മൂന്ന് വയസ്സായപ്പോഴ് അല്ലേ ബാലവാടി വിടാൻ തുടങ്ങിയത് ഇപ്രാവശ്യം നാലായിക്കാണല്ലേ ഇപ്പഴേക്ക് ചേർക്കാൻ ആയികാ ണല്ലേ
അത് ഈ ഇച്ചിരെ പ്രായവ്യത്യാസം ഉണ്ടന്ന് തോന്നുന്നു അങ്ങനെ എന്തോ കൊഴ ഇതുണ്ട് ആ കുഞ്ഞിന് അവിടെനൊന്നും വരുന്നില്ലല്ലോ ഇപ്പോ ഇല്ല ഞാനിപ്പോ രണ്ട്‌ മൂന്ന് പ്രാവശ്യം ബാലവാടി പോയപ്പോ അവിടെ ഇല്ല
ആണോ ചേച്ചി ഇവിടേക്ക് പോഷകം മാറ്റി
ആഹ് ഞാനും ഇങ്ങോട്ടേക്ക്‌ മാറ്റി
ആഹ് ആഹ് അമൃത പൊടി അല്ലേ കിട്ടു
അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒരു നേരം ഉണ്ടാക്കി കൊടുക്കും ഉം കുറക്കുണ്ടാക്കി കൊച്ചിന് കൊടുക്കും
തിന്നുവോ
കൊറെക്കെ തി കൊറച്ചൊക്കെ തിന്നും പിന്നെ തുപ്പി കളയും
ആഹ് തിന്നാൽ നല്ലതാ പക്ഷേ തിന്നണ്ടേ
ആഹ് തിന്നാ നല്ലതാ
വല്ലോം ഉണ്ടാക്കി കൊടുക്കണം അടയോ പ എന്തേലും
ഞാൻ ഒന്നും ഉണ്ടാക്കി കൊടുത്ത
ഉം
ഞാൻ ഇതുവരെയും ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല
ഉം
പണ്ട് അവലോസു പൊടി ഒക്കെ വറ ക്കുവായിരുന്നേ ഇപ്പോ ഒന്നും ഒന്നാതെ സമയം കിട്ടുന്നില്ല അടുത്തതെന്തൊ രെതിയ പിന്നെ സ്കൂളിലൊള്ളെയെ ആഹ ചാട്ടനോട് വന്നാമതി സൂപ്പർ മാർക്കറ്റിലിട്ട് പോയിട്ടിച്ചിരി സോയാബീനോ പിന്നെ പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കണം ഏഹ് തിങ്കളാഴ്ച്ച ഒട്ട്കറി കൊടുക്കണ്ടേ
അതെ അതെ ഇതുവരെ മെസ്സേജും കാര്യം ഇപ്പൊ നാളത്തേക്കാരിക്കും മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നേ
ആഹ് നാളെ അല്ലെങ്കിൽ ഞായറാഴ്ച ആരിക്കും വ-
ഉം ബസ്സിന്റെ കാര്യവൊക്കെ വരണ്ടേ
ആഹ് വണ്ടീന്റെ കാര്യങ്ങളൊക്കെ ഫീസ് കൂട്ടോ എന്താ ദൈവത്തിനറിയാം
ആർക്കറിയ വണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാന്ന് ആർക്കറിയാം എത്രമണിക്കാ ട്രി-
ഏഹ്
ഇമ്പൊള്ള കറി ഇല്ലാണ്ട് കൊണ്ടോകൂലല്ലോ
അതെയന്നെ ഇമ്പൊക്കവെട്ട കറി വേണ്ടേ ഇറച്ചീമീനൊക്കെ ഇഷ്ടാണോ
എറച്ചീമിനും ഇഷ്ടാ എറച്ചിമിനും കൊണ്ടോയ വഴക്കു പറയുന്നല്ലേ പറയുന്നേ
ബുധനാഴ്ചൂസം കൊണ്ടുപോവാൻ പാടില്ലാന്ന്
ആഹ് ബുധനാഴ്ച എന്താ കണക്കെന്താ
ബുധനാഴ്ച്ചൂസാണ് ഇറച്ചി മീനും വെജിറ്റബിൾ മാത്രം
ഓഹ് അങ്ങനിണ്ടല്ലേ
ആഹ് ബാക്കിയൊള്ളൂസങ്ങള് കൊഴപ്പില്ല അന്നാലും ബുധനാഴ്ച ദിവസം വെജിറ്റബിൾ ഡേയാണ്
ഓഹ് അങ്ങനെ ഉണ്ട് ലേ ആഹ് എന്നോട് ഇവടെ വന്നിട്ടിവൻ പറഞ്ഞു പിന്നെ വെനസ്ഡേ എറച്ചി മീനും ഇറച്ചി ഒണ്ടകുമ്പം വഴ- കൊറഞ്ഞു വഴക്കു പറഞ്ഞൂന്ന്
ആഹ് വേ എറച്ചി മീനും കൊണ്ടോവാൻ പാടില്ല ബുധനാഷ്ച്ചൂസം
ആഹ് അതെനിക്കറിയില്ലാരുന്നു അപ്പൊ ഞാനും വിചാരിച്ചു ഇവന് എന്താ അങ്ങനെ പറയുന്നേ ഒരു ദിവസം കൊടുത്തിട്ട് വഴക്കു പറഞ്ഞു വഴക്കു പറഞ്ഞുന്ന് പറഞ്ഞു അപ്പ ഞാന് വിചാരിച്ച് എന്താ ഓരോന്നിങ്ങനെ പിന്നേ ചേട്ടായിങ്ങനെ എന്നോട് പറഞ്ഞു കൊടുത്തു വിടണ്ടാ സ്കൂളിലോട്ട്
ആഹ് ആഹ് ആഹ്
ചിക്കനൊക്കെ വറത്തിട്ട് മീനാണോ ചിക്കനാണോ തിരിയില്ലല്ലോ
ആഹ് ആഹ് ആഹ്
ബുധനാഴ്ചൂസം കൊടുത്തുവിടരുതെന്ന് പറഞ്ഞാരുന്നു അന്ന് മീറ്റിംഗ് കൂടീപ്പം അന്ന് ചേച്ചി വന്നില്ലാതോന്നു മീറ്റിംഗ് കൂടിയ അന്ന് അതുകൊണ്ടാരിക്കും
ആഹ് അത് ഞാന് അറിഞ്ഞിട്ടില്ല
ആഹ് ബുധനാഴ്ച്ചൂസം കൊടുത്തു വിടരുത് ന്നാ പറഞ്ഞെന്ന് ഇപ്പൊ ഇന്നിട്ട് മാറിയോന്നറിയത്തില്ലട്ടോ കൊടുക്കുന്നേന് കൊഴപ്പില്ല കൊണ്ടുവരുന്നേ അല്ലാണ്ടിപ്പ എന്നതാന്നെ കറി കൊടു- ത്തുവിടുന്നേ
ന്നും ഇയിനോരു കറിയായി പച്ചക്കറിന്നൊക്കെ പറഞ്ഞ് എന്തൂരം സമയം ഇതിനു ഉണ്ടാക്കിയാലാ
ആഹ് അരിഞ്ഞ് പെറുക്കിയൊക്കെ വെക്കണ്ടെ പിന്നെ ഫ്രിഡ്ജ് ഉണ്ടെങ്കി ഉള്ളതോണ്ട് സുഖാ ചേച്ചി വൈന്നേരം തോരനൊള്ളെ അരിഞ്ഞി പെറുക്കി വെക്കുവാ
ആഹ് ഇ സിപ്‌ലോക്ക് ല്ലേ സിപ്പ്ലോക്ക് കവറുണ്ടെങ്കി അതിലോട്ടങ്ങ് അരിഞ്ഞരിഞ്ഞരിഞ്ഞു വച്ചാ
ആഹ് അരിഞ്ഞാ അല്ലേലും ആഹ് അരിഞ്ഞ് വെറുതെ വെച്ചാലും മതി പിറ്റേ ഊസം രാവിലെ എണീറ്റ് വേഗം അരിയാൻ നിക്കണ്ടല്ലോ അങ്ങെടുത്ത് തോരനാ- ക്കിയാമതിയല്ലോ
ആഹ്
തോരനൊക്കെ കൂട്ടന്ന പിള്ളോരാണെ കൊഴപ്പില്ലാ
ആഹ് എന്റടുത്ത് സിപ്പ്ലോക്ക് കവറില്ല ഞാൻ പാത്രത്തിലൊക്കെയാ വയ്ക്കുന്നത്
ഇപ്പൊ കവറ് വേണന്നൊന്നുല്ല നല്ല പ്ലാസ്റ്റിക് പാത്രം നല്ല അടപ്പൊള്ള പാത്രത്തിൽ ഇട്ട് വെച്ചാലും മതി
ആഹ്
അങ്ങത്തെ കവർ വേണം എന്നൊന്നുല്ല.
ആഹ്
ഏഹ് ഇല്ല സായ കുടിക്കാൻ നാല് മണി നാലേകാലൊക്കെ ആവും നാലര
കടി എന്താ.
കടി ഒന്നുല്ലേച്ചി നെയ്ച്ചോറ് ഇരുപ്പൊണ്ട് ഉച്ചിര.
ആഹ് പായസം തീർന്നോ?
പായസം ഇരുപ്ണ്ടിച്ചിരെ
ആഹ് സേമിയാ.
സേമിയ പായസ.
ആഹ് പാലൊക്കെ അപ്പൊ അടുത്ത് പോയി മേടിക്കോ സൊസൈറ്റി പോണോ.
വേണ്ട സൊസൈറ്റി അല്ല ഇവിടന്ന് ഒരു വീട്ടില് സൊസൈറ്റി ഇവടെ അടുത്ത് തന്നെയാ.
ആഹ് ആഹ്.
ആ
പിന്നെ ചായയ്ക്ക് കടിയുണ്ട് പാല് മനിഞാന് മേടിച്ച പാല് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് പാക്കറ്റ് പാല്.
ആഹ് ആഹ്
അപ്പൊ അതും. ഇച്ചിരിചായ വെച്ചച്ട് കുടിക്കണം പിന്നെ കൊച്ചിനെ കുളിപ്പിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്.
അടുപ്പത്താ
ആഹ് ഗ്യാസെല് കറണ്ടടുപ്പെല് വെച്ച് വാങ്ങി.
ആണോ ആഹ് ആഹ്
തണുത് കഴിയുമ്പോ അവനെ ഒന്ന് കുളപ്പിച്ച് പിന്നെ കു
ആഹ് വെള്ളം ചേർത്ത് കുളിപ്പിക്കാൻ തൊടങ്ങില്ലേ ഇപ്പോ
ഇല്ല ഞാൻ വെള്ളം ചേർത്ത് കുളപ്പിക്കലില്ല.
ആഹ് ആഹ് ആഹ്.
ഞാ കുളിച്ചപ്പോ കുളിപ്പ് രണ്ട് മൂന്ന് നേരം കഴിഞ്ഞ ആഴ്ച ഞാൻ കുളപ്പിച്ചപ്പോ എണ്ണതേക്ക മറന്നു പോയടി. അതിനോണ്ട് കൊഴപ്പൊന്നുംല്ല ഇതുവരെ എണ്ണ തേക്കല് നിർത്തിട്ടില്ലാരുന്നു.
ഞാനു എണ്ണ തേപ്പിച്ച കുളിപ്പിക്കുന്നെ ഞാന് എപ്പോളും തന്നെ അവരേ അത് തലേൽ നല്ലോണ്ണം എണ്ണ വെച്ചിട്ടേ കുളിപ്പിക്കുള്ളൂ. ഉം എണ്ണതേക്കണ്ട് കുളിപ്പിക്കേയില്ല. നെറുകന്താലെ എന്തായാലും വക്കും.
ആഹ് ഞാൻ മറന്നു പോയി എന്തോ ഓർത്ത് സമയം പോയി. എന്തോ ഓർത്തങ്ങ് കുളിപ്പിച്ചു.
ഇനീ ചെറിയ ചെറക്കന്റെ കൊച്ചിന്റെ മുടിവല്ലാണ് നീണ്ട്ട്ട ഇനി എപ്പോഴാണ് ജലദോഷം പിടിക്ക ക്കുന്നെന്ന് ആർക്കറിയാം
കൈ കൊണ്ടാണെങ്കിലും ഒന്ന് വെട്ടി വെട്ടിക്കളയത്തില്ലാരുന്നോ
തോർത്തിട്ടാ ഇനിപ്പോ കൂട്ടിക്കോണ്ട് പോക്ന്നാ കഴിഞ്ഞിട്ട് വെട്ടിയാലോ നിങ്ങനെ ആലോചി ഇനിപ്പോ ഡേറ്റ് നീണ്ടു നീണ്ടു പോവാണെങ്കി ഞാൻ മൊട്ട അടിച്ചു വിടും ഏഹ്
ത്തില് മുടി വെട്ടൂലല്ലോ.
കർക്കിടകം ആവുന്നേന് മുന്നേ വെട്ടണം.
ആഹ് അതിനുമുമ്പേങ്ങനെങ്കിലും മുടി അങ്ങ് വെട്ടി നീണ്ട് കഴിഞ്ഞാലും ഭയങ്കര പാടാനെ
അതെ അതെ നീണ്ടിരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാന്നെ.
നിക്കുവാരുന്നു ഒണ്ടായി കഴിഞ്ഞപ്പം.
ജലദോഷം പിടിച്ചാൽ അതും ആയില്ലേ ഈ മഴക്കാലത്ത് ഇനി ജലദോഷം പിടിച്ചാ അതിനെകൊണ്ട് ചൊ എനിക്കാവുല്ല. വൈറ്റമിൻ ആണെ തീർന്നു തീരാനായി ഇനി ഇപ്പോ പോകാനായെങ്കി പോകുമ്പോ മേടിച്ചിട്ട് പോകാന്ന കോർത്തോണ്ടാ ഞാനിരുന്നേ ഇപ്പ എന്നത്തൊക്കെ വരുന്നെ അങ്ങനെയാണെങ്കി വൈറ്റമിൻ മേടിക്കണം.
ആഹ് എന്തായാലും തെരക്കൊന്നും കൂട്ടണ്ട എന്തായാലും വല്യ സർജറി ഒക്കെ കഴിഞ്ഞതല്ലേ കൊറച്ച്
ഉം ഞാനും അങ്ങനെ ഇനിയിപ്പ ഞാൻ ചോയിക്കുന്നില്ല ഓൺലൈനൊക്കെ ഏതുനേരോം ഓൺലൈനുണ്ടാവും ന്നാ നമുക്ക് നമ്മള് മെസ്സേചെയ്താ റിപ്ലേയില്ല എന്നാ പിന്നെ എന്തേലാട്ടെ
എന്തക്കണ്ട് സമയം
സമയാവുമ്പോ പോവാന്നോർത്തോണ്ട് തെരക്കുട്ച്ചു പോണ്ടല്ലോ ചെർക്കനാണീ ഏത് നേരും മൂളലാ.
അതെലെ ആ ഇതും അതന്നെ ഡ്രൗസറൂരലെന്നെ പണി
ആഹ് ചേച്ചി മറ്റേ കൂട്ട് സാധനം മ്മ് രാത്രിക്കെങ്ങനെപ്പോ കെടത്തുന്നെ?
രാത്രില് ചെല ദിവസം മറ്റേ നമ്മടെ തുണീന്റെ നാപ്പിയില്ലേ
ആഹ് അത് അത് കെട്ടിച്ചിട്ടാണോ കെടക്കുന്നെ
അല്ലെങ്കില് ഞാന് ചെലദിവസം പാമ്പേഴ്സ് എന്തെങ്കിലും അബത്തവശാലൊരണ്ണം ഇണ്ടെങ്കില്
ഏഹ് ഏഹ് ആഹ്
ത് പ്പം അല്ലെങ്കി ഇന്നലെയൊക്കെ ഞാൻ അവെന്റെ ട്രൗസറ്ട്ടാണ്ടത് മൂത്രാെഴിക്കുമ്പം കരയുവല്ലോ
ആഹ് ആഹ് അപ്പൊ മേത്തു നമ്മടെ മേലും നനയില്ലേച്ചി
പിന്നെ ഞാനവനെ കെടെത്തുന്നേടെത്തൊരു പൊതപ്പ് അവനു മാത്രം സപ്പ്റേറ്റായ്ട്ട് ഇട്ട് കൊട്ക്കും.
ആഹ് ആഹ് അപ്പൊ ആ പൊതെപ്പ് എന്നും അലക്കണ്ടേ
അത് ഞാൻ മിയ്ക്കവാറും ദ്‌വ്സം ഒന്നരാടം ഒന്നരാടം തന്നെ അല്ല ഒന്നരാടം അല്ലല്ലോ എല്ലാ ദ്‌വ്സവും തന്നെ അലക്കുന്നുണ്ട്.
ആഹ് ആഹ് അതാ ഞാൻ പർഞ്ഞെ മൂത്രം പറ്റിയാ മണയ്ക്ക്കേലേ
ചെലെ ദ്‌വ്സങ്ങ് വെള്ക്കാപ്പുറാവ്മ്പാണെ കെടെന്ന് മുള്ളോള്ളൂ
ആഹ് ആഹ് ആഹ് ഇവൻ പിന്നെ എപ്പെഴും മുള്ളലാൺല്ലോ
അതേല്ലെ ആഹ്
നോക്കി നിയ്ക്കുമ്പം നോക്കി നിയ്ക്കുമ്പം മുള്ളി ഒഴിക്കും